ഓ സുഖായിട്ടരിക്കുന്ന
എന്താ പണി ഫ്രീ ആയ ഫുഡൊക്കെ കഴിിച്ചു കിടന്നോ
ഇല്ലല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തൊണ്ട് ഇക്കണള്ളൂ
ഓ അതാണോ
ആഹ ആഹ സ്റ്റിച്ച് കാണ
ആഹ സൗണ്ട് കേക്കുന്നുണ്ട് രണ്ട വർക്കും കൂട അല്ലേ
ആഹ രണ്ടും കൂടെ നടക്കട്ടെ ഇത് നാളെ കൊടുക്കാുള്ളോ നാളെ കല്യാണ ഉണ്ടന്ന് പറഞ്ഞഞ് കല്യാണ പാർട്ടിൊക്കെ ആയിരിക്കല്ലോ
ഓ എന്തെല്ലാം സ്റ്റിച്ച് ചെയ്യോ എല്ലാം ചെയ്യോ
എല്ലാം ചെയ്യും
ആഹ ശെരി പിന്നെ വർക്കൊക്കെ കിട്ടുന്നുണ്ടാവൂല്ലേ
അപ്പല്ലാതെ അവർക്കൊക്കെണ്ട് ഞമ്മള് ഇവിടെ അട്ത്ത്ള്ളോലേന്നെ നിങ്ങളെന്താ ചെയ്യുന്നേ
ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ഓൺലൈനായിട്ട് ടീച്ചിങ് എട്ക്ക്ന്നുണ്ട് അങ്ങനെ പോവുന്നു പിന്നെ മക്കളൊക്കെല്ലേ.
ഓ ഒരാള്ണ്ട് കൊറെന്നുല്ല ഒരാൾ ഇങ്ങക്കോ
പീൻ ഒര് മോന് ഒരു മോളോ
നിങ്ങള് എയിന്റെതിലാ പഠിപ്പിക്കണപ്പോ
ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ എട്ക്കാണ് പിന്നെ ബേസോക്കെ ആയിട്ട്
ആ ആ ആ അല്ല ഏതേ ഇതിന്റെ കീഴിലല്ല എന്താ പറയാ ഓരോ ഓഫീസിന്റെ കീഴിലല്ല ആ ആ
പിന്നെ അപ്പോ മോനെന്താ കുട്ടി മോളോ മോനോ
മോനാണ് മോന് എൽ കെ ജി പഠിക്കാണ് അപ്പൊ കൊറച്ചേരൊന്നോന്റെട് ഇട്ട് ഇങ്ങനെര്ന്ന് അത് കഴിഞ്ഞ് ഞാൻ വേ സ്റ്റിച്ച് ചെയ്യാൻ കേറി കുറെ വർക്ക്ണ്ടോന്ന് ചെയ്യാനേ
ആ അതാണ് ഓന്ക്ക് ഇഷ്ടം പോലല്ലേ ഇവിടെ അങ്ങനെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്പ്പോ എണീറ്റ് പോന്ന ഞാന്
ആ
മടിയാണ്‌ ചെറുതിന് മട്യാ
അതന്നെ ഇവരൊക്കെ അവസ്ഥ ഇപ്പൊ ചെറുതായനോട് ഇനിയൊല്ങ്ങനെ അതിലാണ്ട് കേറി വരണം
അതെ ഈ വർഷം ചേർത്തിയതാണ് മദ്രസിലെ അപ്പൊ രണ്ടും കൂടെ ആയിട്ട് ആ രണ്ടും കൂടെ ആയിട്ട് ഓക്ക് മാനേജ് ചെയ്യാൻ പറ്റ ട്ട്ണ്‌ല്ലാ
എവിടെ ആ സ്കൂളില് പോവാനാവുല്ലേ സ്കൂളിലാണോ യു കെ ജി ലോ എവിടെ
ഓള് ഒന്നാം ക്ലാസ്സിലാ ഇപ്പൊ ഈ വർഷം ഒന്നാം ക്ലാസ്ക്കാക്കി അപ്പം എൽ കെ ജി യു യു കെ ജിയാവുമ്പോ ഓല്ക്ക് നല്ലത് ടീച്ചർമാര് നല്ലതീ കൊണ്ട്ട്ക്കല്ലോ ഒന്ന് ഒന്നാ ആ ഒന്നാം ക്ലാസ്സില് പിന്നെ അത്ര ഒര് ഫ്രീഡോല്ക്ക് ഇണ്ടാവുല്ല മറ്റേ ഇതു പറഞ്ഞാൽ ഓല് കൂടെ അങ്ങനെ ടീച്ചേഴ്സ് നടക്കുന്നല്ലേ. ഓലെതിനനുസരിച്ച് അതെ ആ ഇവിട്ന്ന് കളിക്കാൻ ടൈമില്ല കളിക്കാൻ വിട്ന്നില്ല
ആ
അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അങ്ങനത്തെ പരാതികളാ അപ്പോ ഒന്നാം ക്ലാസാവുമ്പോ എനിക്കൊന്ന്ണ് പോറത്ത്ക്ക് അത്ര വിട്ന്നില്ലാന്നോന്ന്ണ്ട് ഓല് ശ്രദ്ധി അപ്പം അപ്പ ഉച്ചടൈമിലും ഒക്കെ ആ അതെ അഞ്ചാം ക്ലാസ് വരെള്ളോണ്ട് ആ അഞ്ചാം ക്ലാസ് വരെള്ളോണ്ട് ഒരുപാട് കു ട്ട്യാള്ള്ളോണ്ടോ അപ്പൊ ഒന്നാം ക്ലാസ്ത്തെ മക്കളെങ്ങനെ ഓല് വിട്ന്ന്ണ്ടാവുല്ല
ആ പിന്നെ ഓര്ക്ക് വല്ലാണ്ട് സ്കൂളിനെ കുറച്ച്തൊന്നും അറിണില്ലല്ലോ ഒര് രണ്ടാം ക്ലാസ്സിലൊക്കെവുമ്പോ പിന്നെ ഒല്ക്കറിം എന്താണ് സ്കൂ
ഭയങ്കര മടിയ പോവാന് അങ്ങനെ ഇതായോണ്ട് നിക്കും അങ്ങനെ സോപ്പിട്ട് അങ്ങനെ പറ ഓല്ക്കന്നെ ഓലെ മുഖത്തന്നെ കാണാ ഒരു ചെയ്യണം രണ്ട് പിന്നെ മദ്ര വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യല്ല, മദ്രസ ഇട്ട് വരുമ്പത്തേന്. ക്ഷീണിക്ക നടന്ന് ഇങ്ങോട്ട് എത്തുമ്പോത്തേ ആ കൊറച്ചൊക്കെ നടന്ന്പോവണേ ആവു നട ട്ന്ന് ഇങ്ങോട്ടെത്തുമ്പോഴേക്കും ഓല്ക്ക് സ്കൂക്ക് പോവാനായ്
ആ അതെ ഓല്ക്കൊരു ഫ്രീ ആവാള്ള ടൈമില്ലല്ലേ സ് ആ മദ്രസ് വി
ന്നാ അഞ്ചു മണിയായിട്ടാ നാലര്ക്ക് നാലേ ക്ലാസ്ന് നാലേക്കാല്ന് ക്ലാ കഴിയും എന്നാലും അഞ്ച്മണി ആവും ഇങ്ങോട്ട് എത്താൻ ഓല് ലാ അപ്പൊ അപ്പൊ ആഹ് ആഹ് അതെ അയിന്റെ ബുദ്ധിമുട്ടും എന്നിട്ട് ഞാൻ വലിയ മോ ഒന്ഓളെ കൂടെ ആക്കിയതാ. ഓനിക്ക് നടന്ന് പോവണംന്നാ. അപ്പൊ ഞാന് കൊറ ച്ച് ഒരു മാസെങ്കിലും ഇയ്യ് ഓളെ കൂടെ പോയൊടുക്ക് ഒരു ഐഡിയ കിട്ടാനും വേണ്ടിന്നർ ഞ്ട്ട് അങ്ങനെ ഏത്‌യാലും വലിയ ആളിപ്പ അഞ്ചാം ക്ലാസ്സിലാ ഓന് അവിടെ സ്കൂളിലാ അവിടന്നേണ്
ആ അഞ്ച് വരേ അവിടൊള്ളൂ
ആ അവിടെ അഞ്ച് വരേ ഉള്ളൂ പിന്നെ നമ്മള് വേറെ സ്കൂളിലോട്ട് മാറ്റണം പിന്ന വർഷം വേറെ പോവണം എവിടെ ഹസില്ലേ വീട്ടിലില്ലേ?
ഓര് പള്ളീ പോയതാ
ഉം ഉം വരാനായിണ്ടാവുലേ ആ നമ്മൾതു പൊറത്ത് പൊറത്ത് പോയതാ ആഹ് പണി കഴിഞ്ഞ് ട്ട് നമ്മള് ആഹ് ഒര് കുറി അർ കുറി നടത്തണ്ട് അപ്പയ്നങ്ങനാണ്ട് പോയതാ
ആ അങ്ങനെ അവ്ടെ നാട്ടിലെന്നേക്കു
ആ ഇവടെ നാട്ടിലന്നെ. ആ ആ ഇവടെ നാട്ടിലെന്നേണ് എന്നിട്ട്പ്പ പെയിൻ്റിംഗാ അതേ ഇഞിപ്പം കുറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് അടിയിൽ ഒന്നും പോയി പോരണം. ആ അത് ഓൾക്ക് നിർ ആ അത് ഓൾക്ക് നിർബ ബന്ധാ
ആഹ ഹ ഹാ ഹ. ാ
പ്പന്താ സ്റ്റിച്ച് ചെയ്യുന്നെന്താ പിന്നെ ചുരിദാറോ ആ ആഹ
കൂടുതൽ വർക്കുണ്ടായിരുന്നു ഇപ്പൊ ഇരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണം
ആണോ അതെ, എൻ എന്ന് ന്നാറാഴ്ചക്ക് ആഹ മോന് പിന്നെ, ബുദ്ധിമുട്ടാക്കൊന്നുണ്ടാവില്ലല്ലേ?
വല്ല്യ കൊഴപ്പമല്ല. ഇവിടെ ഇമ്മച്ചിം ഇപ്പച്ചിം ഒക്കെ ഇണ്ട് ഓരിടത്ത് അതൊക്കായിട്ട് ഇങ്ങനെ അങ്ങഡ് പോവും. ഹൊ
ഏതായാലും അങ്ങനെയൊക്കെ പോട്ടെ നല്ല വർക്ക് കിട്ടട്ടെ.
ആ അതെ അതെ നമുക്ക് ഇതില് ഓൺലൈൻ ആയിട്ടൊക്കെ കിട്ടും അപ്പളേ കുറച്ചൂടിക്കെ ഒര് ഇത് ഉണ്ടാവുള്ളൂ. നമ്മടെ നാട്ടിലുള്ളോര് തന്നെ ആവുമ്പള്
ആ എങ്ങനെ പഠിക്കാം പോയി അങ്ങനെ പഠിച്ചതാണോ? ആദ്യ അതിനെ കുറിച്ചൊരു
ഐഡിയ ഉള്ള ആളാണ്. പോയി പഠിച്ചത് തന്നെ. അല്ലാണ്ടൊന്ന് ഞമ്മക്ക് വേറെ പുറത്തുള്ളൊരു കസ് ഞമ്മള് അളവ് അറിയാതൊക്കെ ട്ത്താല് അതൊക്കെ ഇതായി പോവും.
ആ അതെന്നെ ആ അതെ എത്ര എങ്ങനെ പോയി എത്ര മാസ വർഷം അങ്ങനെ
ഞാന് ആറു മാസത്ത് കോഴ്സ്, പിന്നെ ഒരു രണ്ടുവർഷത്തെടുത്ത്, പിന്നൊരു ഒരു വർഷത്തെ കോഴ്സ് എടുത്ത്. ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റായി റ്റേ അന്ന് മോന് ചെറുതാണ്. അപ്പൊ നമ്മുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷം ഒന്നും പോവാൻ കഴില്ലല്ലോ?
മുതൊക്കെ പോയത്?
മോനായരെ മോനൊരുവയസ് ആവണേൻ്റെ മുന്നാണ്.
ഏ അപ്പൊ അയിന്റെ മുമ്പ് ഒരു ഐഡിയ ഒക്കെണ്ടാവൂല്ലേ? അ്
ആ താല്പര്യമുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ ചെയ്യും ഞമ്മള് ബോർഡ് മറ്റും ഐലൻന്താ ഡസ്റ്ററില്ലേ അതൊക്കെ ഞാനന്നെ സ്കൂളിൽ കൊണ്ടവകും ആ
അപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ്ങും ഇതും വേറെ വേറെല്ലേ
അല്ല ഫാഷൻ ഡിസൈനിങ്ങിന്റെ കുഅ് ഞാൻ ആരിവർക്ക് പഠിച്ചിട്ട്ണ്ട് ണ്ട് എറെ ഹാൻഡ് എംബ്രോയിഡറിണ്ട് അതോല തന്നെ നമ്മളെ ഈ സ്റ്റിച്ചിങ്ങ് കട്ടിങ്ങ് ആൻഡ് സ്റ്റിച്ചിങ്ങ്.
ആ അപ്പൊ അതൊക്കെ ഒന്നില്ലായില് പെടൂലേ?
അതൊക്കെ അയില് പെടും
ആ അങ്ങനെ പഠിച്ച്
സ്റ്റിച്ചിങ്ങ് ആയിട്ട്, ആ അതന്നെ, സ്റ്റിച്ചിംങ്ങ് ആയിട്ട് വേറെടുത്ത് അങ്ങനേം ചെയ്തെന്നു
ആഹ്
ഇപ്പൊ ഒരു ക്ലാസ്സിന് വേറെ പോയോണ്ട്ക്കിട് ഓ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒണ്ട് ആ അതൊക്കെ ഒണ്ട്
ആല്ല ഞങ്ങള് വർക്ക് ചെയ്യുന്ന എടുത്തുണ്ട് ഓൺലൈൻ ആയിട്ട് പഠിപ്പ ടിക്കണ്ട് സ്റ്റിച്ചിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ
ആഹ് ആഹ് ആഹ് സർട്ടിഫിക്കറ്റ് ഒക്കെ
അഡ്മിഷനൊക്കെ വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല അഡ്മിഷൻ ഉണ്ട് നല്ല ആളാ
ആഏ അങ്ങനെയല്ല ഉ. ഏത് യൂണിവേഴ്സിറ്റിന്റെ കീയിലാണ് നിങ്ങളത് വരുന്നേ
മാസിസി അങ്ങനൊരു സ്ഥാപനിണ്
ആ ആ ഞാൻ ഉദ്ദേശിച്ചതുപോലെ സർട്ടിഫിക്കറ്റേ
ആ ആ ആ അത് നി എന്താ എനിക്കറീല്ല ഞാന് പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല ഞാനിങ്ങനെ ബേസ് ക്ലാസൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ വിഷയങ്ങളും നല്ലാ അതും ഉണ്ട് ഞങ്ങള അവധിയില് എല്ലാതും എടുക്കുന്നുണ്ട്
പ്പൊ അങ്ങനെ കഴിഞ്ഞ ഇപ്പൊ ഞാന് പിന്നെ ആ ജെന്സിന്റെ പാന്റിന്റേം ഷർട്ടിന്റെയും ഒരു കറക്റ്റ് അളവ് നമ്മളൊരു എന്താ പറയാ ഒരു സാധാരണ ഒരു അളവ് നക്ക് കിട്ടണല്ലോ പിന്നെല്ല ഇ നമ്മൾ കൂട്ടി കുറച്ച് ചെയ്യുള്ളൂ അപ്പൊ അതിന് വേണ്ടീട്ട് ഇപ്പൊ ഒന്ന് പോന്നുണ്ട്
ഏ അത് ശെരി അതെപ്പ രാവി മണിക്കൂറായിരിക്കൂലേ ഓരോ
അത് രാവിലെ പത്തര മുതൽ ഒന്നര വരെ ആയിരുന്നു അതിന്റെ
ആ ആ ഉം ഉം രാവിലെ മോനെ പറഞ്ഞ് വെച്ചിട്ടാണ്
ആഹ് ഓന് പറഞ്ഞ ചന്ത മുക്കിലവന്ന് ഇറങ്ങണം
ആ് അതന്നെ വരാനാകുമ്പോതേക് മോന്ക്ക് മൂന്നര വരൊക്കെല്ലേ ക്ലാസ് എത്രയാ
മൂന്ന് മണി വരെ അവനുള്ളു ക്ലാസ്
മോന് ആഹ് അങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടേക്കും
ഇന്ന് ഞാൻ ഇവിടെ വീട്ടില്ണ്ടാവും
എണ്ടാ
ആ് ആഹ് ആഹ് ആഹ് അത് ശരി
അങ്ങനെ ആ അപ്പോ അങ്ങനത്തൊക്കെ കുറച്ച് കാര്യങ്ങള്ണ്ട് അത പോണ എൽ കെ ജി യു കെ ജി പറയാൻ പറ്റൂല സ്കൂളന്നേ പറയാൻ പറ്റുള്ളൂ ന
ആ ആ എൽ കെ ജി ഓ അപ്പൊ ചെറിയ കുട്ടി
ആഹ് ഓന് ആ അതന്നെ ഓന് വല്യ കുട്ടിയായിന് അപ്പൊ ചെറിയ കുട്ടികളല്ലേ എൽ കെ ജിക്ക് പോകും
ആ ആ അങ്ങനെ ചിന്തി അങ്ങനത്തെ ചിന്തയുള്ള മക്കൾ ഉണ്ടാവും വലിയ കുട്ടിന്നുള്ളര്
ല് ആ അതാണ് ഓന് ഓനെല്ലാത്തിനും ഓനാണ് അ ഓനാണ് കാക്ക ഞങ്ങളൊക്കോ എന്റെ ചെറുതാ
അസിന്റെ മീപ്പ ആയിരിക്കും
ആഹ് അവരന്നെ
ഉം ഉം ഉം അത് ശരി പിന്നെ ഇങ്ങട്നി ഫുഡൊക്കെ എല്ലാരും ഒന്നിച്ച് കയിക്കലായിരിക്കൂലേ
ഡ് കഴിഞ്ഞു പെച്ചി വൈകുന്നേരം കഴിക്കും രാത്രി ഫുഡ് കഴിക്കൂല
ഏ ചപ്പാത്തിയാ
ചപ്പാത്തി അപ്പത് വൈകുന്നേരം കഴിക്കും നിങ്ങളവിടെ
നമ്മക്ക് പിന്നെ ഇവിടെ ചപ്പാത്തി നിർബന്ധൊന്നുല്ല ഉണ്ടാക്കലില്ല സാധാ അമ്മള ചോറും കറീം അതൊക്കെ തന്നെ മീൻകറിയൊക്കെ അയിട്ട്
ആഹ് അങ്ങനെ
ഇങ്ങനെ അസിന് പിന്നെ ചപ്പാത്തിയ കൊണ്ട് അത്ര വലിയൊരു താല്പര്യം ഇല്ല ഈ വയറ് കാളിച്ചൊക്കെ ഇണ്ടായിട്ട്
ആ സ്വന്തമായിട്ടാണ് മ്മേപ്പക്കെ തറവാട്ടിലാണ് അപ്പൊ നമ്മള് പി പിന്നെ അത്ര വല്യൊരു അങ്ങനെ ഫുഡ അത്ര ഒരു നിർബന്ധന്നുംല്ല നമ്മളെന്താ ഇണ്ടാക്കുന്നത് അത് കഴിക്കുക ആ നമ്മള് പിന്നെ അമാരൊക്കെ ഉണ്ടാവുമ്പൊളാണല്ലോ അനെ ഇപ്പൊ ഷുഗർ പ്രഷർ അങ്ങനൊക്കെ ഉണ്ടാവുമ്പൊളാണല്ലോ മ്മളങ്ങനെക്കെണ്ടാക്കുള്ളൂ അതെ അതെ അതെ ഇപ്പന്നെ ഇതുവരെ അങ്ങനത്തെൊരിതില്ല
ആഹ ഇല്ലാതെ നിക്കട്ടെ ആഹ അസുഖ
ടൈമ് സ്റ്റ്ച്ച് ചെയ്യോ
ഓ ഇല്ല ഞിൻ ൻറെ പൻ കഴിഞ്ഞിട്ടുള്ളൂ ചുരിദാർമ്മക്കെ ഇരിക്കണം ചെലപ്പോ അങ്ങനെ കുറ ടൈമാവും
കല്യാണമാർക്കൊക്കെ കിട്ടുമായിായിരിക്കുംല്ലേ
ആ അതൊക്കെ കിട്ടും അങ്ങനെ ഒരു വിധപ്പെട്ടതൊക്കെ കിട്ടും എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം ആണല്ല
ഇല്ലല്ലേ ആ ഒരു പേജൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്താലും കൊറെ വർക്കുകൾ
പേജുണ്ട് ഞാന അങ്ങനെ ചെയ്തു വിടും അ ചില കസ്റ്റമേഴ്സ് നമക്ക് ലാസ്റ്റ് ടൈമിലേക്കെരോർഡർ കിട്ടുക
ആണല്ലേ ആഹ
ആഹ ആഹ
അത് ക്ലിയർ ആയില്ല അത് ക്യാമറാമാന്റെലാണ് ഒ കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഫോട്ടങ്ങൾ പോയതുണ്ട്
തന്നെ ആ പേജൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ അതൊക്കെ സുഖണല്ലേ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങിയാലേ
ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒന്നില് കേയറട്ടെ എന്ന് വിചാരിച്ച
ഏ അയ് ശരി അതെ അതെ നമ്മളെ ടൈം ആവുമ്പോ അത് റീച്ച് ആയിക്കോളും
ആ അതെ അങ്ങനെ ഒരു പ്രതീക്ഷുണ്ട് ആര് വിശ്വാസം
അതെ നമ്മക്ക് നമ്മളില് വിശ്വാസം ണ്ടായാല് നമ്മള് തളരാതെ മുന്നോട്ട് പോവ അതന്നെ അപ്പ സ്കൂള് തുറക്കണേക്ക ഇങ്ങന യൂണഫോമോങ്ങനെ ഒന്നുമില്ലേനു
ആഹ അതൊക്കെ ഇണ്ട് ഇനി അതിലെന്നെ പറഞ്ഞ അതില് കോട്ടുകള് ഞാൻ എടുക്കൂലേ ഇനി ഓലൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് അറിയാതെ നമ്മള് ചെയ്താല് അതൊക്കെ ഒരു പണിയല്ലേ നിന്നോട് കൊറെേ പറഞ്ഞ ഒരിടുത്തുള്ള കൊണ്ടരായിക്ക് ഒരിഞ്ചിറക്കം കൂട്ടിയത അപ്പോൾ എനിക്കൊരു പേടി നമ്മൾ ഇതുതിരെ ചെയ്തു വോക്കാത്ത വർക്ക് മ്മള് മക്കളക്കൊക്കെയ ആണങ്ക കേടു വന്നഞമ്മക്ക അതങ്ങോ ഡ്രൈവാക്കി വേറവാ
ആഹ് ഒന്ന ഒന്നാം ക്ലാസ്സിനുള്ള ഡ്രസ്സ് അവിടെൊക്കെ അങ്ങനെ ആ പെറ്റിക്കോട്ട്
ആഹ് അതെ അന് ഷർട്ട് ഞാന്ൻ ഷർട്ടിന്റെ സ്റ്റാൻഡേർഡ് എനിക്കറിയില്ല കുട്ടിക്ക് ഞാൻ അടിച്ചു കൊടുക്കും ഓന് ഞാൻ വെട്ട ഇഷ്ണം കൊണ്ടൊക്കെ ഞാൻ ഷർട്ട് അടിക്കും
ആ അതെ പിന്നെ നമ്മക്ക ഒരു പരാതി അറിയല്ലല്ലോ
ആഹ് അതന്നെ അയിനി ഇപ്പോ കേടന്നാലും ഇല്ലേലും കേടന്ന വന്നിട്ടില്ല പക്ഷെ എന്നാലും ഒരു കറക്ട് അളവറിയാതെ നമ്മള് ചെയ്യുമ്പം നമ്മെ കുട്ടികളുടൊകുമ്പോൾ നമുക്ക് കുഴപ്പമല്ല അത് പോട്ടന്ന്
ആഹ അതെന്നെ വേറെ ആൾക്കാാര്താമ നമ്മൾക്ക് അതിന് ഇത് പറയ ണ്ടിയരും പിന്നെ യൂണിഫോമക്കെ അന്നറിമ്പൊ ആഒര് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി